ആ
ഹലോ
ഹലോ
കേക്കാലേ
കേൾക്കണില്ലേ
ഹലോ ആ കേക്കണണ്ട് ഇടക്ക് റേഞ്ച് പോണുണ്ടന്നാ തോന്നണെ
ആ എന്താ ഫുഡ് കഴിച്ച് കെടക്കുവാണോ
ആ കെടക്കുവാ അവിടന്നെണീച്ച് വന്ന് ആ അവിടുന്ന് എണീച്ച് പോന്ന് എന്റെ ചൊറ കഴിഞ്ഞു ഇപ്പോ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഓൻ
ആ എന്താ പ എന്താണ് വർക്ക്
വർക്ക് മീൻകച്ചവടം പിന്നെ അത് കഴിഞ്ഞാല് ഓട്ടോക്ഷ ഓടും അപ്പോ ഇപ്പൊ മഴയാവോണ്ടേ ആ മഴയാവൊണ്ട് ഇപ്പോ ഇതില്ല മീനില്ല
ആ അപ്പൊ ട്രോളിങ്ങ് ഒക്കെയല്ലേ ട്രോളിങ് ഒക്കെയല്ലേ അ ആ
ഓട്ടോറിഷോടാൻ പൊയ്ക്കാ
ആ ഇപ്പൊ മീനന്നെ കിട്ടാല്ല ഇന്നിപ്പക്ക് കിട്ടിട്ടോ എന്നത്തെ മീനാ നോ റിയ ലെ ഇന്നിപ്പൊ കെട്ടി ഇങ്ങ ക്ക് ഡെയ്ലി മീന്ണ്ടാവോ
ആ മീന് പോകുമ്പോ മീനെന്നെ എട്ക്ക മീൻ കച്ചോടം ചെയ്യ്ണന്ന് ആ അതെന്നെ മീൻ കച്ച് മീൻ ക ച്ചോടം ചെയ്യുമ്പോ വീട്ട്ക്കും ഇടുക്കും
അല്ല അപ്പൊ ബാക്കി കൊന്റ ചെയ്യാ
ബാക്കി ചെല ടൈമിലൊക്കെ ണ്ടാവുള്ളു
ആ അപ്പടെ കൊണ്ടു
ആ അപ്പൊ കൊണ്ടും പിന്നെ അയൽവക്കക്കാര്ക്കൊക്കെ കൊടുക്കും
കൊടുക്കും ചെയ്യും ആ ആ കൊറേണ്ട ങ്കി അയൽവക്കക്കാര്ക്കും കൊടുക്കും
ആ ആ
ആ അത്ശെരി
പിന്നെ ഞങ്ങളെ തറവാട്ണ്ട് അമ്മായിടെ വീട്ണ്ട് ഇവിടെ അങ്ങനൊക്കെ ഓൽക്കൊക്കെ കൊടുക്കും ആ അപ്പൊ മൂപ്പര് ക്ക് ന്റെ ചോറൊക്കെ കഴിഞ്ഞുക്കുണു അപ്പൊ മൂപ്പര്ക്ക് വിളിച്ചോക്കിയപ്പോ വെയിറ്റിങ്ങിലാണ് റഞ്ഞു അപ്പൊ വരുമ്പക്ക്നെ ഇന്ന് മുട്ടെ കൂട്ടാന്
ആ അത് ശെരി
പ്പേക്കിന് അത് വരുമ്പേക്കിന് അത് കലക്കി വെക്കട്ടെ ചാരിച്ചിട്ട്
ആ ആ
ഹ് ഹ് ഹ്
കുട്ട്യാളൊന്നുംല്ല ല്ലേ
ഇല്ല ല്ല ഓല് സ്കൂൾ പോയില്ലേ
നാലു പേരും ഒരു സ്കൂളില
ഒരാൾ മാത്രം വേറെ ഇവിടെ ചെറിയോലെ സ്കൂളില് നാലു വെരേ ഉള്ളു
ആ ഇവിടെ ഇവിടെ അങ്ങനെണ്
ആ
ടൂർ പോവേ സിനിമയ്ക്ക് പോവെ അങ്ങനെന്തെങ്കിലൊക്കെ ണ്ടോ യാത്രകള് പോകല് ണ്ടോ ചോയ്ക്ക ഹലോ എങ്ങട്ടേലും യാത്ര പോവല്ണ്ടോ ചോയ്ക്കാ
പോലുണ്ടോ സ്കൂള് പൂട്ടെയ്ക്ക് വ്ടെ ഇവിടെ കൊറച്ചങ്ങട്ട് പോയാല് ഒരു സ്ഥലണ്ടവടെ അത നല്ല ഇപ്പോ ആദ്യൊന്നും അത്ര പുരോഗ രോഗമന ണ്ടായില്ല ഇപ്പൊ നല്ല പുരോഗമന അപ്പൊ മല കേറും പോണോട്ത്ത് മലക്കെ കേറാണ്ട് ട്ടോ അവടെ അപ്പൊ അങ്ങനെ പോയി ന്റെ ചെറിയ കുട്ട്യാളും ഞാനൊക്കെ പ്പ അടെ മല കേറി കുടുങ്ങി അയിന്റെ മോളി എത്തിയപ്പോക്ക് ആകെ ക്ഷീണിച്ച് ഇതായി
പിന്നെ എറങ്ങി വന്നവടെ ചെറിയൊരു പാർക്ക്ണ്ട് അപ്പപിന്നെ കു ട്ട്യാളെ അയ്ലൊക്കെ കളിപ്പിച്ച് ആ ഇപ്പൊ നല്ല അടിപൊളി ആക്കിക്കുണു അവടെ
ഞാൻ വിചാരിച്ച സ്ഥലം തന്നായിക്കാം സാധണ്ട്
ഒന്ന് പറയപ്പോക്ക് പേരിപ്പൊ കിട്ടണില്ല അതുകൊണ്ടാണ് അറിയോ പേരറിയോ
പേര് ഇതില് സംസാരിക്കാൻ പാടില്ലന്നതൊണ്ട് ഞാൻ പറയണില്ലട്ടോ
ആ ആ ആ
ഞാൻ പറഞ്ഞണ്ട് പിന്നെ പേരിലൊരു കുന്നുണ്ട് ഇല്ലേ
ആ എക്ക് ഓർമ്മ കട്ട പേര പറയാൻ കിട്ടണില്ല എങ്ങനെ
ആ പേരിലൊരു കുന്നുന്നുണ്ട് ലാസ്റ്റ്
തന്നെയ ആയിരിക്കും വിചാരിക്കണ കേട്ടോ
ഇല്ല എന്താ
അത് ശരി ഉം
ഞാ ആ ഞ പോയിട്ടണ്ട് ഈ മലക്കെ കേയറി പോകണംന്ന് പറഞ്ഞപ്പ മല കയറണംന്ന് പറഞ്ഞപ്പോ ഞാന് ഓയ് താണ്
എന്നിട്ട് അയിന്റെ മോളെ കേറിയോ
മോളില ആർക്ക് അന്നെ
മോളിലല്ല പാർക്ക് അവിടെ പോണോടുത്ത് നഞമ്മള് ഐക്ക് മലക്കയുടെ കറിണീന്റെ മുന്നോണ് പാർക്ക് താഴെയാണ് ഞങ്ങള്ൾ മലയൊക്കെ കേറി വന്നിട്ടാണ് പിന്നെ പാർ ക്ക് ഒക്കെ കേറിയത്
ആ ഇഞ് ഞാൻ ഇഞ് ഞാൻ വിചാരിച്ചതല്ല പിന്നെ സ് സിനിമക്ക് പോകറുണ്ടോ സിനിമക്ക് പോവാറുണ്ടോ
ഏയ് ഇല്ല സിനിമയ്ക്കില്ല ഇന്റെ ഇ കല്യാണത്തിന്റെ മുന്നേ സിനിമക്കെ കണ്ടതാ ടിവിയിലും കാണൂലാ സിനിമ സീരിയലില ഒന്നും കാണൂല ആ ടി വി ഒക്കെ ഉണ്ട് കുട്ടികൾ കൊച്ച് ടി വി പിന്നെ ഇപ്പൊ വാർത്ത അങ്ങനെക്കെ
അങ്ങെ ആ അങ്ങനെയൊക്കെ അധികൊന്നും കാണില്ല
ഇല്ല ഇല്ല
ആ അയ് ശരി ഇപ്പ ഇപ്പ തീയറ്റില് പോയിട്ട് എത്ര ആൾക്കാര് കാണും
ആ ഇന്റെ എളാപ്പാടെ കുട്ടിയക്കെ എപ്പഴും പോകവും ദൃശ്യം ത്രീക ദൃശ്യം ത്രീ കാണാനൊക്കെ അത്ക്കണ്ടോ
പോയില്ലേ ആദൃശ്യം ത്രീ കണ്ടിട്ടില്ല ഞാന് ഞാൻ ലാസ്റ്റ് കണ്ടത് ഇല്ല ഇല്ല ഇല്ല വാഴ വാഴറ്റൂല്ലേ
വാഴാറ്റൂലേ ആ ആ
ആ പിന്നെ എന്താ മോഹിനിയാട്ടം ഭരതനാടം അല്ലേ അയ്ന്റെ രണ്ടാം ഭാഗം മോഹിനിയാട്ടെല്ലേ
ആ അതൊന്നുംൻക്കറിയില്ലട്ടോ വാഴാറ്റു ദൃശ്യും പിന്നെ നല്ലതായ സിന് മ്മെ ല്ലെ അത്ങ്ങനെ
ആ അത് ഫെയ്മസ് ഫേമസ് ആയല്ലോ ആ അതെ അതെ അതണ്ടോണ്ടി നല്ല പാടാട്ടോ ചിരിക്കാനൊക്കെണ്ട് ആ അതീ കുട്ടികൾ ല്ല കഥയാണെ കുട്ടികള് മയക് മരുന്നിലൊക്കെപെടില്ലേ ഈ പത്ത് പത്താം ക്ലാസും ളൊക്കെ പഠിക്കുന്ന ആ അങ്ങ അയിനെപറ്റിയിട്ട്ള്ളൊരു കഥയാണ്
അ ആ
കുട്ടികള് അയിൽ കുടുങ്ങണതും പിന്നെ അയില് പെട്ട് പിന്നെ ഭ്രാന്ത് പോലെത്തെ അവസ്ഥയാണ് പിള്ളാർക്ക്
അ ആ അത് സിനിമയിലൂടെ മനസ്സിലാക്കി കൊടുക്കായിരിക്കുംല്ലേ
ആ അതെ അതെ അതെ അയിന്
ഫോണില് ന്റെ കുട്ട്യോള് കേറ്റി വെച്ചെക്ക് ഞാൻ കണ്ടിട്ടില്ലാപറയാ
ആ അത് ശരി
മ് കേറ്റി വെച്ചാലും ഞാൻ കാണൂല
ആ വൈഫ്
ഇല്ല ഇല്ല ൻ മൊബൈൽത്തെ നെറ്റ് തന്നെ ഏ ഏ മൊബെല് റീചാർജ് ചെയ്യണെന്നെ ഉം വാട് വീട്ടില്ണ്ടോ
ഇവിടെല്ല ന്റെ വീട്ടില്ണ്ട് അവിടെ ചെല്ലുമ്പ കുട്ടികള് അവിട്ന്ന് സിനിമയൊക്കെ കേറ്റിപ്പോരും
ആ ഇത് അങ്ങെ തന്നെ ന്റെ വീട്ട്ക്ക് പോയപ്പോ കേറ്റിയന്നെയാണ്
ഇവിടെല്ല
ആ ന്റെ മക്കളും അവിടുന്ന് കേറ്റി പോന്നതാണ് ന്റെ വീട്ട് പോയപ്പോ കേറ്റി പോന്നന്നെയാണ്
ആ അവിടെണ്ട് വീട്ടില്ണ്ട്
ആ
ഇവടെ ഇവര് പഠിക്ക്ണേ പ പ പഠി ക്ക്ണെ കുട്ടിയെളല്ലേ വയിലൂടെണ്ടെങ്കി പിന്നെ അവരവർ ആ വൈഫൈയൂടി ണ്ടെങ്കി പിന്നെ അവരെ പഠിപ്പൊക്കെ തുമ്പില്ലാണ്ടാ പോവും ആണെങ്കി
അതെ മറ്റേ ഫോണ് തീരുന്ന അല്ല നെറ്റ് തീരുന്നടേല്മ്മള് അതെ മറ്റേ നെറ്റ് തീര്ന്നെ പേടിച്ചിട്ടേലോ കൊടുക്കൂല
ആ വാങ്ങും ഇതെ മങ്ങി അതെ അതെ അതെ എ ഹെ എ ആ അതെ
പിന്നെ എല്ലാരും ചോറ് ഇണ്ട് കിട്ന്നക്ക
ഒക്കെ വെക്ക്
ആ നന്നായിട്ടെന്നെ വെക്ക എല്ലാരും ചോറ്ന്ന് കട്ന്നക്ക ഓയ്ക്ക
ആ ആ ഇല്ല അതാ മോനോവ്ടെ ഫോണോക്ക്ണ് വല്യയാണ്
ആ ആ
പിന്നെ അമ്മ ഇവിടെ ഇന്ന് അവന് പ്ലസ് വണ്ണിന്റെ ആലോട്
ആഞ്ഞ് കിട്ടീയിട്ട് വേണ്ടിരല്ലേ ആഹ് ആ ആ
പിന്നെ അമ്മ അവടെ സീരിയല് കാണ്ണ്ട് ഞാൻ ഇവ്ടെ മോലിക്ക് പോരാൻ റേഞ്ച് മോള അവടെ പീരി എറെ ഒച്ചേനെ സീരിയൽ ഞാൻ കാണലില്ല
ഇതാ ആഹ
ഞാൻ കാണാ സമയം കിട്ടാാനിട്ട കാണക്കെ അത കാണത് ഇഷ്ടാണ് സമയം കി ഞാനിപ്പല്ല
ഇല്ലാ
ഉം ഇപ്പ ഇപ്പല്ല ഇടക്കൊക്കാണ സമയത്തി ഇണ്ടാവും
ആഹ പിന്നെ ഈ ഫോണുമ്മേ ഇരെന്ന സീരിയലിനോട് ഇതിനോടൊന്ന്
അതാണ് ഫോൺ ഉണ്ടാവുമ്പോ പിന്നെ അയ്
ആ ഹ ആ അയിന്റെ ഒന്നും ആവശ്യല്ലല്ലോ
പോരാത്തത് ഇപ്പ ഇങ്ങനെ ഓരോ കോള് വിളിക്കുന്നതും കൂടി വന്നപ്പട
അതെ തീരെ ടൈം ഇല്ല ള്ള ടൈമിൽ ഇത് തീർക്കാ നിക്കൂല്ലേ
ൊക്കെണാനലുണ്ട് പൈനും കാണ സമയല്ല
അല്ല റീൽസിനെക്കാായി നല്ല ഇതാണ് നഞമ്മള് വെറുതെ റീൽസ് കണ്ടിട്ട് ടൈം കളയണ്ട ല്ല ഇത് അറിയുമ്പോ പിന്നെ എന്തേലും കാര്യത്തിനല്ലേ
അതെ നമക്കൊരു വരുമാനം കിട്ടിക്കോട്ടെ
ആഹ അപ്പൊ എന്റെ ഫുള് വിവരം ഞാൻ അറിഞ്ഞു
ഇതുവരെ നമ്മള് ബന്ധുണ്ട്ന്നല്ലാതെ ഒന്ന അറിഞ്ഞി
ആഹ ഞ ആയിക്കോട്ടെ സമയയി ആയിക്കോട്ടെട്ടോ
ആഹ ശരി
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ